ഹലോ ആ കേൾക്കന്നില്ലേ ആ കേൾക്കണ്ട്
ഫുഡൊക്കെ കഴിച്ചോ
ഉം മോൾക്ക് ഫുഡ് കൊടുത്ത് മോന്റെ ഫുഡ് പിന്നെ ഇതേപോലെ ചൂടാറാൻ വേണ്ടി വെച്ചിക്ക്ണ് ഞാനൊരു മാങ്ങ എടുത്ത് കഴിച്ചു നമക്ക് അതൊക്കെ മതി
ആഹ്
ഉം എങ്ങനെലും ഇല്ല മാക്സിമം കൊറച്ച് നോക്കും ന്നാ നല്ല ഫുഡ് എന്തെലും കണ്ടന്ന് കഴിക്കയും ചയ്യൂട്ടാ
ഡയറ്റാ
ഉം അതന്നെ പേരു ഡയട്ട് നല്ല ഫുഡ്‌ എന്തേലും കണ്ട
അങ്ങനെ
ഉം
എന്നിട്ട്ങ്ങനെ
എങ്ങനെ അവന്നെ ഹലോ ആഹ് സുഖായിട്ട് പോണു പിന്നെ എങ്ങനെയഈ പിന്നെ ഫാസ്റ്റ് ഫുഡിനോട് താല്പര്യം കൂടുതലുണ്ടാ
ആഹ് വല്ലാതില്ല ഉം മക്കറോണി വിളിച്ച ആ സാധനത്തി ഭയിയര എത്ര കൃത്യവും
ഭയങ്കര ഇഷ്ടല്ലേ ന്നുംല്ലേ ഇത് മക്രോണി മക്രോണി ഇവിടെ വല്ലാണ്ട് പോവലട്ടോ മക്രോണി പിന്നെ ഇങ്ങനെ വൈ- സോസ ആണോ ഇഷ്ടം അത് ഇപ്പോൾ നോർമലായിട്ട് നമ്മൾ സാദാ മസാലയിട്ടിട്ടോ
അതിഷ്ടാ
ആഹ് ചെയ്ത് നോക്കിട്ടുണ്ടോ വൈറ്റ് സോസ് പാസ് ഉണ്ടാക്കി കഴിച്ചക്കണോ ഇല്ല
വൈറ്റൽ
ആഹ അത് നമ്മള് പാലുണ്ടല്ലോ
ആഹ്
പാൽ തിളപ്പിക്കാ എന്നിട്ട് അത്ക്ക് പിന്നെ ഉപ്പും കുരുമുളക് പൊടിയും കോൺഫ്ളോർ മിക്സ്ത്തഴക്കതാക്കിട്ട് ക്രീം അദ്യം നമ്മൾ സെറ്റ് ചെയ്ത് വെക്കണം
ആഹ് പാ
ആഹ് പാലും കോൺഫ്ലോർ ആ കു ഉപ്പും പിന്നെ ഇതും കോൺ ഫ്ലോറല്ലേ ആഹ് അത് ഉതാക്കിട്ട്മ്മ ക്രീം സെറ്റ് ചെയ്താക്കി നമ്മ ചീല്ലി പൈസും കൂടെ ഇടാ
കലക്കി വെക്കണോ അല്ലെങ്കി നല്ല കോയമ്പ് രൂപത്തിലാണ്
ആ്ഹ് കൊയമ്പ് രൂപത്തിലാക്കണം നല്ല ക്രീമി എങ്ങനെ ക്രീമി ഇ പോല ഉണ്ടാവുമല്ലോ നമ്മ അതി പാസ് നമ്മൾ ഉപ്പിട്ട് വിഇടണം പിന്നെ മിക്സ് ചെയ്യത്തില്ല പിന്നെ അതക്ക് നമ്മൾ ചീസി പാസ്തയാണെങ്കില് ചീസും കൂടെ ആഡ് ചെയ്യാം
ആണല്ലേ!
ആഹ്! എന്നിട്ട് പിന്നെ നമ്മൾ പാസ്ത വെറുത ഉപ്പിട്ട് നമ്മ സദാ വേവിക്കുന്ന പോലെ വേവിച്ചിട്ട് ഇതിലൂടെ മിക്സ് ചെയ്താൽ മതി
ആഹ്!
ചീസ് യൂസ് ചെയ്യുന്നവർക്ക് ചീസ് യൂസ് ചെയ്യാം പിന്നെ അതുപോലെ ഒരു സ്പൂണ് ഒന്നോ രണ്ട് സ്പൂണ് ഒക്കെ നെയ്യൊക്കെ ആഡ് ചെയ്യാ ബട്ടർ ആഡ് ചെയ്യാ ഒന്നൂടെ ടേസ്റ്റ് ഉണ്ടാവും പക്ഷെ അത് ഇങ്ങനെ
മൈദ യൂസ് ചെയ്യാ പറ്റുവോ?
മൈദ യൂസ് ചെയ്യുന്നവരുണ്ട്. ചിലർക്ക് ചിലര് മൈദ യൂ ചെയ്തിട്ട് ഇതാക്കും ചിലർ കോൺഫ്ലോർ ആണെങ്കിൽ നമു ഒന്നുകൂടെ പിക്ക്- ഇതായിട്ട് കിട്ടും.
ആ.
പിന്നെ ഞാൻ ചില വീഡിയോല് കാണിട്ട്മൈദാ ഇതാണ്ടത് നെയ്യിൽ ഇങ്ങനെ വർത്തിട്ട് അതൊക്കെ പാല് ഒഴിച്ചിട്ട് ഇങ്ങനെ മിക്സ് ആക്കും.
നിങ്ങള് വാങ്ങി
മാഗി സ്കൂളിൽ വെറുതെ നമ്മള് പിന്നെ ഉപ്പ് എന്ത നമ്മള് മസാല മാത്രം വെള്ളത്തിൽ പൊടിച്ചിട്ടിട്ട്. അതിലങ്ങട്ട് തിളപ്പിച്ച് പറ്റിച്ചെടുക്കുന്നത ഇഷ്ടം ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടെ ഹസ്ബൻറിനും ഞങ്ങൾക്കും എല്ലാവർക്കും കൂടെണ്ടാക്കുകയാണെങ്കിൽ ഞാൻ സാധാരണ- പിന്നെ നമ്മള ഇതുണ്ടല്ലോ പിന്നെ ന്യൂഡിൽസ് ആദ്യം ഒന്ന് വേവിച്ചിട്ട് എടുക്കും. അതിന്റെ വെള്ളൊക്കെ ഒന്ന് ഊറ്റി കളയും. എന്നിട്ട് നമ്മള് പിന്നെ ഓയില് ഒഴിച്ചിട്ട് സാധാരണ നമ്മള് വെജിസ്‌ ഒക്കെ ഉണ്ടല്ലോ. പിന്നെ അത് കാപ്സിക്കം ബീൻസ്- അങ്ങനെ എല്ലാ ഐറ്റംസ് എന്തൊക്കെ വെജസ് കിട്ടുന്നു അതൊക്കെ ക്യാബജ് അതൊക്കെ അത് ഇട്ടിട്ട്. ഒന്ന് ഒന്നെ സോട്ട് ചെയ്തെടുത്തിട്ട് അത്ക്ക്- ഒന്നോ രണ്ടോ മു മുട്ടങ്ങോട്ട് കുത്തി ഒഴിക്കും
ആഹ
അങ്ങനെയാണ്. മുട്ടയും കൂടി ഒഴിച്ച് അങ്ങോട്ട് പിന്നെ ഈ നമ്മള് അത് മസാല ഉണ്ടല്ലോ ന്യുഡിൽസിന്റെ ഉണ്ടാക്കുന്ന മസാല-
ആഹ് അതിടും
അതും ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ട് പിന്നെ നമ്മൾ ന്യൂഡിൽസും കൂടി ഇട്ടി മിക്സ് ചെയ്തിട്ട് അങ്ങനെ കഴിക്കും ഇത്തിരി സോയാ സോസ് കയ്യിൽ ഉണ്ടെങ്കിൽ സോയാ സോസ് ഒഴിച്ചു കൊടുക്കും.
ഓ ആഹ..
ഇയാൾ എങ്ങനെ ഉണ്ടാക്കല്?
ഞാന് പല ശരിക്കും ഉണ്ടാക്കലുണ്ട് അങ്ങനെയൊന്നുമില്ല.
ആഹ
ഇട്ട്. ഉം ഇങ്ങള് പറഞ്ഞ പോലെ കൊറെ ഉണ്ടാക്കും പക്ഷേ മുട്ടയിട്ട് ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല.
മുട്ട ചിക്കി ഇട്ട് വെക്കണ്ടോ ടേസ്റ്റ് ആണോ
ആ ടേസ്റ്റാ ഒരുവട്ടം കഴിച്ചിനു പക്ഷേ-
ആഹ് ചിലവർ ഇഷ്ടായില്ലേരുന്നു ആഹ അതുപോലെ നമുക്ക് ചിക്കന് ആഹ- ആഹ അതുപോലെ നമുക്ക് ചിക്കനും ബീഫും ഒക്കെ ആഡ് ചെയ്യാം അങ്ങനെ എന്തും ആഡ് ചെയ്തിട്ട്- അങ്ങനെ കഴിക്കാം.
ആ, ഞാൻ ഇപ്പടുത്ത് ഇവിടുന്ന് കടയില് ചിക്കൻ ന്യൂഡിൽസ് ഉണ്ടാകുലെ അങ്ങനെ കൊടുന്നിന്നു.
ആ ആ ആ അങ്ങനെയ മറ്റേ ആ ഫ്ലേവർ, ഇൻറോമിന്റെ പാക്ക് ആ ആ-
അത് ഇവിടെടുത്ത് കടയിൽ നിന്ന് മേടിച്ചു കൊടുന്നിനും.
ആ, ആ.
പിന്നൊരു കപ്പിലുള്ള ന്യൂഡിൽസ് ഇല്ലേ.
കപ്പ് നൂഡിൽസ് അതാണ് ഇപ്പോ മോൾക്ക് ചെയ്തെടുത്തിനെ, ഞങ്ങളാത് ഫ്ലൈറ്റ് ഫ്ലൈറ്റ്ന്ന് കഴിക്കാൻ വേണ്ടി യിട്ടേ അന്ന് ചൂടു വെള്ളം വാങ്ങിച്ചിട്ട് നമ്മുക്ക് ഒഴിച്ചാ മതിലോ, അത് അങ്ങനെ കഴിക്കാൻ വേണ്ടി വാങ്ങിച്ച- പിന്നെ അപ്പോ അന്ന് പിന്നെ ഞാനത് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നില്ല.
അത് ഒരു രസമുണ്ടായിരുന്നില്ല.
പക്ഷേ അത് കപ്പില് നമ്മള് വെള്ളൊഴിച്ച് കഴിച്ചാ അത്ര ടേസ്റ്റ് ഉണ്ടാവൂല. അങ്ങനെ അതിന് പകരം നമ്മള് അത് സാധാരണ വെക്കണ് പോലെ വച്ച് കഴിഞ്ഞാല്- ആ, അത് സോയൊക്കെ ഉണ്ടല്ലോ സാധനത്തില്-
മസാല വെറും തിന്നാൻ നല്ല ടേസ്റ്റ് ഉണ്ട്. പക്ഷേ കപ്പ് ന്യൂഡിൻസ് വെള്ളം ഒഴിച്ച് ചൂടാന്ന് ഞാൻ ചൂടാക്കിയ നേരായില്ല. വിണ്ടും തളപ്പിച്ച് തളപ്പിച്ചിട്ട് ഒരു രസം ഇല്ല.
ആ, മോള അതിന്റെ വെജിറ്റബിളാ ആ, അന്ന് വെജിറ്റബിൾസ് മോള് ഇതെ പോലെ ഇവിടുന്നു വാങ്ങിച്ചിരുന്നു ഫ്ലൈറ്റ് നിന്ന്. എന്നിട്ട് ഇതേപലെ വലിയ ഇതില് മറ്റുള്ളവരൊക്കെ മേടിച്ച്ന്നിട്ട് മേടിച്ച് ഇങ്ങാണ്ട് ഇതാക്കി. പിന്നെ കഴിച്ചോന്നില്ല. ആ, ഫ്ലൈറ്റില ച്ച നല്ല പൈസ ഞാൻ പറഞ്ഞു. ഇന്റെ പൈസ കളയല്ലേ മുയുവൻ ഇരുന്നു കഴിചോ പറഞ്ഞു.
എഹ്,
ഞാൻ ചീത്ത പറഞ്ഞു. കൊറെേ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊറെ കേരിഴച്ചി ഇങ്ങണ്ട് അങ്ങനെ ഇരുന്ന് കഴിച്ച്. എന്തെങ്കും കട്ടിയടെ കൊറെേ ഇതാക്കിട്ടിരുന്നു പിന്നെ
ഏ. എന്നിട്ട് പിന്നെ എന്തൊക്കെ?
കഴിക്ണ്കണ്ടാൽ എല്ലാ സാധനവും വേണം. എന്നിട്ട് അതിന്റെ ടേസ്റ്റ് ഇഷ്ടമായിട്ടില്ലെങ്കിൽ അവൾ അങ്ങട് കഴിക്കൂല. വാശി പിടിച്ച് ചെലപ്പോം ഇങ്ങട് വാങ്ങിക്കും എല്ലാതും.
ആ.
ഇങ്ങനെ സ്കൂളിൽ നിന്ന് മക്കൾ ഓരോന്ന് ഇങ്ങനെ പറയുമ്പോളേ, ഫ്രണ്ട്സ് ഒക്കെ ഇങ്ങനെ പറയല്ലോ ഞങ്ങൾ അത് കഴിച്ചു ഇത് കഴിച്ചു.
ആ, അത് നമ്മക്ക് തിന്നാൻ ആഗ്രഹെകാരം.
ഇമ്മച്ചി ഓൽ പോയിട്ട്ല്ലെ ലോണഡ് ഫൈസ് കയിച് ക്ണ്. നമ്മുക്കും പോവ കഴിക്കാന് പറയും. ആ, ഞാൻ വല്ല ലോണഡ് ഫെസ് അല്ലേ. ഞാൻ ഇപ്പം ഇണ്ടാക്കി തരാം പറയും. പിന്നെ ഫ്രഞ്ച് ഫൈസും ഒക്കെ ഇരിക്കുന്നണ്ട്ക്ക പെട്ടെന്ന് പെട്ടെന്ന് ചെയ് ത് കൊടുക്കും. എന്നിട്ട് പിന്നെ ഒരു ഞങ്ങൾ പുറത്തുപോയപ്പോൾ ലോണഡ് ഫ്രൈസ് കഴിച്ചു. എന്നിട്ട്പറയും, ഇമ്മച്ചി ഇത് ഇതല്ലട്ടൊ രസം. ഇമ്മച്ചി ഉണ്ടാക്കി തരണ രസം. നമ്മള ആകുമ്പോ കുറച്ച് അധികം ചിക്കനും ഒക്കെ ആഡ് ചെയ്യുവല്ലോ.
അവിടെ പിന്നെ പാകത്തിനേ അടേയുള്ളൂ.
ഏ, ഓൽ പിന്നേ ബിസിനസ് ബിസിനസ്സ് തന്നെ അല്ലേ. നമ്മള അടിയുന്ന ത്ര ചീസുംതൊന്നും അവരെ അടിയില്ലല്ലോ.
ആ, ആ. എന്നിട്ട് പിന്നെ എന്തൊക്കെ?
എന്താ പിന്നെ അങ്ങനെ ഓരോരോ കാര്യങ്ങളായിട്ട് അങ്ങനെ പോണണ്ട്.
ആ. പിന്നെ മക്കളൊക്കെവിടെ
ഇതാ ഒരാള് ഞാൻ പറഞ്ഞില്ലേ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പുട്ടും കുറ്റിയും ഇതൊക്കെ എടുത്തിട്ട് അങ്ങട്ട് പൊയ്ക്കണ്
ആ
അവിടെ ടീ പോയിൽ എന്തൊക്കെ മേട്ണ് ണ്ട് സൗണ്ട് അങ്ങനെ കേക്ക്‌ണ്ട് ഞാന് ഇപ്പോ ആ ഭാഗത്ത്ക്ക്‌ പോണില്ല എന്തായാലും കെടക്ക് ന്ന് കഴിഞ്ഞ ഒന്നേ അടുക്കി പെറുക്കാന്ണ്ടാവും മൊത്തത്തില് നമ്മള് നമ്മള് ക്ലീൻ ആക്കാണ്ട്ങ്ങനെ അതായി നിക്കണ സമയത്താണെങ്കില് ആരെങ്കിലും വന്ന് കേറും ചെയ്യും അല്ലെങ്കിലോ ആരും ഉണ്ടാവൂല്ല ഫുള്ള് ക്ലീന് ആത് സമയത്ത് പോ ആള് ഭയങ്കര വികൃതിയാ ഇപ്പൊ നമ്മള് ടേബിളിൽ ഒരു അക്കോറിയം വെച്ചിക്ക്‌ണ് ഞാൻ ചെറിയൊരു ബോള് അക്വാറിയം അതില് കൊറച്ച് ലക്കി ബാമ്പു ഒക്കെണ്ട് കുറച്ച് മീന്ണ്ട് പൊത്തി പിടിച്ചാണ്ട് ടേബിളില് കേറും ന്നിട്ട് നാല് ഇങ്ങനെ ആ ചെടി അഞ്ച് ചെടിയാള്ളത് ഈ ഭാഗത്ത്ക്കൊരു ചെടിയെറിയും ആ ഭാഗത്ത്ക്കൊരു ചെടിയെറിയും ആ ഭഗത്ത് ഇങ്ങനെ ഫുള്ള് ഇണ്ടെറിയും ഇന്നിട്ട് കൈ കൊട്ടി ചരിക്കും എന്ത് ഭാഗ്യത്തിനാ ബോള് തളി തള്ളി താഴെ ഇടൂലട്ടോ
ആഹ് അപ്പൊ എത്രേലാ പഠിക്ക്‌ണത്
ഏഹ് രണ്ടു വയസായിട്ടൊള്ളേ
ഏഹ്
ചെറിയ മോനാ പിന്നെ മോള് ഫോർത്തില പഠിക്കുന്നത്.
ആഹ് ആഹ്
പിന്നെ പിന്നെ കേക്ക് ഉണ്ടാക്കൊ ബേക്കിങ് ഇഷ്ട്ടാണോ?
ബേക്കിങ് ഇഷ്ട്ടൊക്കെ തന്നേർന്നു പക്ഷെ ഇണ്ടാക്കിയാൽ നേരാവലില്ല.
ആഹ് അപ്പൊ എങ്ങനെ ചെയ്യല്.
അത് മുട്ടൊക്കെ വെച്ചിട്ട് മുട്ടി മൈദ ഒക്കെ വെച്ചിട്ട് ഇണ്ടാക്കും
ആഹ് പിന്നെ ബീറ്റ്റോണ്ട് ആണോ മിക്സിയിലാണോ ആക്കല്.
ബീറ്റർ അല്ലാത്ത മറ്റേ സാദനം ല്ലേ നമ്മളിങ്ങനെ കയ്യിലിട്ടിങ്ങനെ ആ ഒരീസം ബീറ്റർ വെച്ചുണ്ടാക്കി അതും അത് കൊറച്ചേലൊക്കെ സോഫ്റ്റ് ഉണ്ടായിരുന്നു.
ആഹ് അതെ നമ്മളെ ആ മെഷറിംങ്‌ കപ്പാണ് നമുക്ക് മെയിൻ ആയിട്ട് വേണ്ടത്. ഞാന് ചെയ്യും കേക്ക് ചെയ്യും. മെഷറിങ്ങ് കപ്പാണ് നമുക്ക് മെയിനായിട്ട് വേണ്ടത് പറയ് നമ്മള് മൈദക്കെ മെഷ് ഷറ് ചെയ്യുമ്പളെ കറക്റ്റ് ആയിട്ട് വൺ കെ ജി കേക്കാണ് നമ്മള് ഉണ്ടാക്കണച്ചെങ്കിൽ അയ്ക്ക് നാല് മുട്ട. ഇരുന്നൂറ്റി അൻപത് ഗ്രാം പഞ്ചസാര ഇരുന്നൂറ്റി അമ്പത് ഗ്രാം മൈദ. പിന്നെ ഒരു സ്പൂണ് ബേക്കിംഗ് പൗഡറ് അര സ്പൂണ് ബേക്കിംഗ് സോഡ ആ ഒരു ഈ ഈക്വൽ ആയിട്ടില്ല ആതില് അങ്ങനെ പോണം
ഓഹ് ഇങ്ങൾ ഇണ്ടാക്കലുണ്ടോ?
ആ ഞാൻ ഉണ്ടാക്കലുണ്ട് ഞമ്മള് പൊറത്തൊന്നും കൊടുക്കൂല മക്കളെ ബർത്ത്ഡേ ക്ക് അതേപോലെ പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ കൊടുക്കും.
ക്രീംമും കാര്യങ്ങളൊക്കെ ക്രീം ഓഹ് എന്നിട്ട് എന്തൊക്കെ?
പിന്നെ എതാ അങ്ങനെ പോണണ്ട് നമുക്ക് എങ്ങനെ വെച്കഴിഞ്ഞാല് ഒരു പിന്നെപ്പോ വൺ കെ ജി പ്പോ ഞങ്ങ മിഞാന്നു നമ്മെ തൊട്ട തൊട്ട വീട്ടിത്തെ കുട്ടീന്റെ മിഞ്ഞാന്ന് അല്ല ഇന്നലെ മ്മളെ തൊട്ട വീട്ടിത്തെ കുട്ടിന്റെ ബർത്ത്ഡേഏര്ന്നു അപ്പ ഇന്ന് മിനിഞ്ഞാന്ന് ഞങ്ങൾ ണ്ടാക്കിട്ടോ ഒന്നര കെ ജി പിന്നെ ബ്ലാക്ക് ഫോറസ്റ്റ് ഞാൻ ആകെ ചെലവായത് മുന്നൂറ് രൂപയാണ് ഉണ്ടാക്കാൻ വേണ്ടി സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി നമ്മളതന്തായാലും പുറത്തുനിന്ന് വാങ്ങിച്ച ആയിരത്തിന്റെ മുകളിൽ ന്തായാലും നമ്മള് കൊടുക്കേണ്ടി വരും. ഒരു കേക്ക് കേക്കിന് അപ്പൊ നമുക്ക് പഠിച്ചു കിട്ടിക്കഴിഞ്ഞാൽ നമ്മളെ ആവശ്യത്തിന്. പക്കയാണ്. ഞാൻ ആദ്യം യൂട്യൂബ് ചാനൽ ഉണ്ടായിരുന്നു അപ്പൊ ആഹ് അ അതില് പിന്നെ ഇതാകാൻ വേണ്ടിയിട്ട് അതില് പിന്നെ ഓരോ റെസിപ്പി ഉണ്ടാക്കാൻ വേണ്ടിട്ട് അങ്ങനെ പഠിച്ചതായിരുന്നു.
ആഹ്
ന്നിട്ട് പിന്നെന്തൊക്കെ ആന്നാശരി.